ഹലോ കേക്കാമോ?
ഹലാ ആഹ് കേക്കാ
ആഹ് കേൾക്കാമോ? കേക്കാല്ലേ. ആഹ് ഓഹ് ആഹാ ഓൾക്ക് കഴിക്കാറായോ?
ഇല്ലാ ആയിട്ടില്ല. രണ്ട്മണിയാവും
എത്ര മണിക്ക്?
രണ്ട്മണിക്ക്. രണ്ട് മണിക്കാ കഴിക്കാറ്. ങ്ങള് കഴിച്ചോ?
ഞങ്ങള് കഴിച്ചില്ല. കഴിക്കാനായിട്ട് തൊടങ്ങുന്നു. പ്പം ശനിയാഴ്ച ആയതോണ്ട് ഇന്ന് ഫ്രീയല്ലേ എല്ലാരും. കുട്ടികളൊക്കെ ഒണ്ടല്ലോ. അപ്പൊ ഇന്ന് താമസിച്ചു പോയി പണികളൊക്കെ തീർക്കാന് എല്ലാം തീർത്ത് കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് അതെ. ഉം ആഹ്
കുട്ടികളൊക്കെ എന്തെയ്യണൂ?
കുട്ടികള് പൊ ഒരാള് പഠിക്കുവാ. ഒരാള് കുഞ്ഞു വാവയാണേ.
ആഹ് എത്രായി?
രണ്ട്പേരാ. കുഞ്ഞിനിപ്പം രണ്ട്, മൂന്ന് വയസാവുന്നതേ
ആഹ് ആഹ്
പ്പം മൂത്ത ആള്ക്ക്ന്ന് പോവണ്ടാത്തത് കൊണ്ട് പെഷ്യല്ന്ന് ഇന്ന് വൈകുന്നേരം എന്തേലും സ്പെഷ്യല് വേടിക്കു. അ ല്ലെങ്കി ങ്കി നാളെ. ഞായറാഴ്ചയാണ് കൂടുതല് സ്പെഷ്യല് വാങ്ങിക്കാറ്. അന്ന് വൈകിട്ട് മേടിച്ച് വയ്ക്കോ അല്ലെങ്കി നാളെ വാങ്ങും. സ്പെഷ്യലല്ലാതെ ഇന്നൊന്നും ഇല്ലാടാ. സദാ കറികള്. അവ്ടെന്താ സ്പെഷ്യല്?
വടെ ബീഫ്.
ബീഫ് ഇന്ന് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചുല്ലേ. അതെന്താന്ന് അങ്ങനെ പ്രത്യേകിച്ച് ദെവസൊന്നുല്ല എന്നു നമുക്ക് ഇഷ്ടൊള്ളപ്പ അങ്ങ് മേടിക്കുല്ലേ
ആഹ് ആ അങ്ങന പ്രത്യേകിച്ചൊന്നുല്ല ആദ്യ ചെല ദിവസങ്ങളില് ചിക്കാൻ ബീഫ് പിന്നെ അതന്നെ
ക്കേആവോല്ലേ ആഹ് ആഹ് മം
ന്തെങ്കിലും
അതേല്ലേ അ ആഹ് ആഹാ കുട്ടികളൊക്കെ
കുട്ടികളിദാ ഇവിടെ നിക്കന്നു സ്കൂളില്ലല്ലോ ഒരാള് സ്കൂളി പോണ് ണ്ട് ഒരാളെ ചേർത്തിട്ടില്ല നാല് വയസ്സായിട്ടില്ല
ആഹ് ആ അതേല്ലേ ഹാ പ്ലേ സ്കൂളില് വിടാറായോ
ട്ട ഏഹ് ആയിക്കണു പക്ഷേ ഈ പ്രാവശ്യം ചെർത്തീല്ല
ചേർത്തില്ല അ ആഹ്
മം വഴക്കണ്ട്
അതേല്ലേ ഒണ്ട് ആ രാത്രീലെങ്ങനെ പൊതുവെ വഴക്കാണോ
ആഹ് രാത്രി പ്രശനൊന്നുല്ല
ഉം
ആ ചെറുതില് ഇപ്പോ നല് വയ ഇപ്പൊ ആയാലോ ഇചിരി മാറ്റം ഒണ്ടാവും
മം
ഹസ്ബെൻഡ് പോയി ഇന്ന് വർക്കൊണ്ടേ പോയി ഞാനും പിള്ളോരും മാത്രോ ഒള്ളൂ ഇന്ന് ഇപ്പ മൂത്തയാൾക്കിന്ന് ഡാൻസ് ക്ലാസ് ഒണ്ടായിരുന്നു അപ്പ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇരിക്കുവ ആ
ആ ആ രണ്ട കുട്ടികളും പെൺകുട്ടികളാ
ആ അതെയതെ രണ്ടു പേരും പെൺകുട്ടികളാ അവിടോ
ഇവിടെ അങ്ങനെ തന്നെ
അതെല്ലേ ഹാ അപ്പൊ എങ്ങനെ രണ്ടു പേരും തമ്മിലെങ്ങനാ കൂട്ടാണോ
ചെലപ്പോ ചെലപ്പോ അടിയായികരം
ആണോ എത്രെ വ്യത്യാസം ഉണ്ട് രണ്ടുപേരും തമ്മില്
രണ്ടാ
അവിടെ രണ്ടര വയസിന്റെ
ഇവിടെ പതിനൊന്ന് വയസ്സ് ആണോ പതിനൊന്ന് പതിനൊന്ന് വയസ്സ് വ്യത്യാസയോണ്ട് ഇച്ചിരി വഴക്ക്‌ കുറവാ
ആ ഇവടെ രണ്ടര വയസ്സ് ചിലപ്പോ ഒരാളെടുത്ത സാധനം രണ്ടാൾക്കും വേണ്ടി വെരും
ആഹ്
പിന്നെ ചെലപ്പോ രണ്ടാളും നല്ല സെറ്റാക്കാരും അല്ലന്നിടൽ അടിയക്കാരം അല്ലെങ്കില് ഫോണിനെ കരം അല്ലെങ്കിൽ കളിസാധനങ്ങൾക്കാ കരം
ആ അത് ശരി പിന്നെ എന്താ ബീഫ് പണിയല്ലൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇപ്പ ഇനിയിപ്പ കുട്ടികളുടെ കൂടെ കൊറ കൊറച്ചു നേരം ഇരിക്കുന്ന സമയം ചെലവാക്കണം ഒരു ദിവസം അല്ലേ അവ എല്ലാവരും അവര് ഇരിക്കുന്ന വീട്ടില്
ആഹ്
തന്നൊക്കെയികരിക്കാന്ന ഓർത്താണ് സൺ‌ഡേക്കാകുമ്പോ മഴയില്ലെങ്കിൽ ഞങ്ങൾ പുറത്തൊക്കെ പോവും
ആഹ്
ഇപ്പൊ എന്നും ഹസ്ബൻഡും കാണല്ല സൺഡേ ആവുമ്പോ എല്ലാരും ഉണ്ട് വീട്ടില് കൂടുതലും കറക്കമായിരിക്കും സൺണ്ടേകളിലൊക്കെ മെയിൻ പരിപാടി ആഹ് എല്ലാരും നാളെ ഉണ്ടാവും എവിടേലുമൊക്കെ പോവും ചെറുതായിട്ട് ലോങ്ങ് പോകത്തില്ല ടാ ലോങ്ങ് പോവാൻ നമുക്ക് രാവിലെ പോയിട്ട് ഒരു ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് നാല് മണിക്ക് വരുന്ന അത്രേ അത്രേം ദൂരെ പോവത്തുള്ളൂ
ആഹ്
എന്ന വച്ചാ തിങ്കളാഴ്ച വീണ്ടും സ്കൂളില് പോണം വർക്കിന് പോണം അത് കാരണം ഇത്ര ദൂരൊന്നും പോവാൻ പറ്റത്തില്ലല്ലോ ആഹ് ഹസ്ബെന്റ് കോൺട്രാക്ടാ പോകും പോയിട്ടൊക്കെ വരും ഇടക്കൊക്കെ വരാം കൊഴപ്പില്ല ദൂച്ചടപ്പ പല സ്ഥലങ്ങളിലായിരിക്കും ചിലപ്പോ അടുത്തൊക്കെ ആയിരിക്കും ചിലപ്പോ അടുത്തൊക്കെ ആണെങ്കിൽ എടയ്ക്ക് വരും ഇല്ല ഇവിടെ ഞങ്ങള് അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി ഇവിടുത്തെ ഞാൻ ഹസ്ബൻറും കുട്ടികളും കുട്ടികളുള്ളൂ അവിടെ എങ്ങനെയാ കൂട്ടുകടുംബണോ
ആഹ് കൂട്ടുകുടുംബണ്
ആഹ് നല്ല രസമായിരിക്കല്ലേ കൂട്ട് കുടുംബമാകുമ്പോ
ഉപ്പ മരിച്ചു ഉപ്പ മരിച്ചിട്ട് നാലു മാസായി
ഓഹ് ആണോ പ്രായം ഉണ്ടായിരുന്നോ
ആഹ്
ആഹ് ആഹ് ആഹ് എല്ലാരും കൂടാ അല്ലേ ഹലോ കേൾക്കാവോ ആ കേക്കാം കേക്കാം പറഞ്ഞോ പറഞ്ഞോ റേഞ്ച് പോകുന്നതായിരിക്കുവേ ഈ കാറ്റൊക്കെയായോണ്ട റേഞ്ചിന്റെ പ്രശ്നംണ്ടല്ലോ കേക്കാവൊടാ